ആ
ഹലോ
ആ എന്തൊക്കെയുണ്ട്
നല്ലതന്നെ നല്ല വർത്താനം എന്തൊക്കെയാ അവിടുത്തെ വർത്താനം
നല്ല സുഖംങ്ങനെ പോണ്
ഫുഡേക്കഴികലൊക്കെ കഴിഞ്ഞോ
ഫുഡ് കൈക്കൽ കഴിഞ്ഞിട്ടില്ല ഫുഡിന് ഞാ ഉച്ചക്ക് വെച്ച് ചോറ് കൊറച്ച് കുറവുണ്ട് അപ്പൊ ആണ്
ആ അപ്പത്തെ ചോറ്ന്നെയാണ്
ആഹ് ചോ നെയ്ച്ചോറ്ന്തെലും ആക്കട്ടെ വിചാരിച്ചിങ്ങനെ
ആഹ് നെയ്ച്ചോറ ആവുമ്പോ പിന്നെ എളുപ്പണല്ലോ വെക്കാന്
ആ എളുപ്പാണ് മറ്റേ വെള്ളം വെച്ചുണ്ടാക്കി ഊറ്റി ഉണ്ടാക്കും ഒക്കെ വേണ്ടേ
ആഹ് നെയ്ച്ചൂറിന് എന്താ കറി എന്താ
കറി ചിക്കൻ ഇണ്ട് കൊറച്ച്, കറി ആക്കാന്ന് വിചാരിക്ക
ആഹ് ആഹ് അതെ ഉം ഇവിടെൻ പൂളാ പുഴുങ്ങാണ് ഇത്
പൂള രാത്രിക്കക്കൊ
മം പൂള ചിക്കൻ കറി വെച്ചതുണ്ട് അപ്പൊ പിന്നെ പൂള പുഴുങ്ങിയാൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ
ആഹ്
ഉം
ഇബടെ ഞങ്ങൾ ഇണ്ടാക്കലുണ്ടായിന് ആദ്യം
ആഹ് ആഹ് ആ ചിക്കൻ ചിക്കനോ മീനൊക്കെ ഉണ്ടെങ്കില് പിന്നെ തിനും ഓല്
ആഹ് ഇവിടെ പറമ്പിൽ ഞങ്ങള് കുഴിച്ചിട്ടീനീ
ആഹ് ആഹ്
ആഹ്
അപ്പ അങ്ങനെ അവിടുന്ന് പറിച്ച്പോ ഇങ്ങനെ ഞങ്ങള് കൊണ്ടുവന്നാണ്ട് ഇതേപോലെ രാത്രിക്ക് ആക്കലുണ്ട്
ആഹ് രസണ് മീനൊക്കെ ഉണ്ടെങ്കിലും മീനിന്റെ കറിയൊക്കെ ഉണ്ടെങ്കിലും രസാണ്
മീൻ കറി നല്ല രസാണ് ഇവിടെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് കൊഴിന്റേം ഇറച്ചിന്റെലേറെ അത് നമ്മള് പുളി ഒരു വേറെരു
ആഹ് രസാണ് പിന്നെ ചമ്മന്തിണ്ടാക്കാ ചമ്മന്തി ഒക്കെ നല്ല ടേസ് റ്റാണ് പൂളക്കേങ്ങും ചമ്മന്തിം കട്ടൻ ചായിം
ആഹ് അതൊക്കെ നല്ല ടേസ്റ്റാണ്
ആഹ് നല്ലടേസ്റ്റാണ് ഞാന് അങ്ങനെ ഇണ്ടാക്കും ഇത് പിന്നെ പൂളക്കേങ്ങ് അട്ത്തെ വീട്ട്ന്ന് കൊട്ന്നേന്നു
പൂളലേ
പിന്നെ അഹ് പൂള അപ്പൊ ഏതാലും ചോറ് കൊറവാണ് അപ്പ പിന്നെ ഇങ്ങനാണ്ടാക്കി
ആഹ് അങ്ങനെന്നെ ഇന്ക്കും ഇൻക് ചോറ് കൊറവാണ്. ഇന്ന് മൂത്തച്ചിന്റെ കുട്ടിയാളൊക്കെ വന്നീനി
ആഹ്
മുറിഞ് കാണ്ട് കൊർച്ചയിഞ്ഞാ ഉം ഇബട്ക്ക് ഒട്ക്കോ വെള്ളച്ചാട്ടൊ എവിടെ കാണാൻ വേണ്ടി പോയീണ് പർഞ്ഞ് ഇമ്മയൊക്കെ
ആഹ് അപ്പ ചോർന് മൂത്തച്ച കുട്ടിയള് ഉണ്ടാവുലേ
ആഹ് അപ്പൊ ചോറ്ന് ഇണ്ടായിനി
ആഹ്
അപ്പൊ നമ്മള്തൊന്നിച്ച് വെക്കണ ചോറല്ലേ അപ്പൊ പിന്നെ ഓല്ണ്ടായപ്പോ കൊറച്ച് കൊറഞ്ഞ് രാത്രികക്ക്
ആഹ് ആഹ്
കൊറച്ച് നൈച്ചോറിന്റെ അരിണ്ട് ഇന്നലെ മാവേലീന്ന് വാങ്ങിപ്പോന്നേനി അപ്പൊ
ആഹ് അഹ് ശരി
അപ്പൊ അയ്ന്നോട് വെക്കട്ടെ വിചാര്ച്ച് ഇങ്ങനെ നിക്കേയ്നി
ആഹ്
ഒക്കെ വായന കയ്യണം തിന്നണെങ്കി അപ്പൊ ചൂടോട് കൂടി ആയാല്
ആഹ് അതന്നെ ചൂട് ഇപ്പൊ തണുപ്പു ആയ കാരണേ തണുത്താ പിന്ന തിന്നാനും കഴിയൂല ചൂടോട്ക്കെണ്ടാക്കിയ കുട്ടിയള് തിന്നും ചെയ്യും ആ ഞാനങ്ങനെ പൂളക്കേങ്ങൊക്കെ ഇണ്ടാക്കീ പിന്നെ
ആഹ് തിന്നും ചെയ്യും അഹ് വിചാച്ചാണ്ട് ഇങ്ങനെ ഇണ്ടാക്കാൻ ഒര്ങ്ങി
ആഹ് അതെ ഉം കുട്ട്യോള് സ്കൂൾ പോകുന്ന കുട്ട്യാള് ഇണ്ടോ
ആഹ് ഇണ്ട്‌ ഓൻ പ്ലസ്റ്റൂലും ഒരാള് എട്ടാം ക്ലാസിലും ഒരാൾ നാലില് പർഞ്ഞാതിരി മൂ നാലാളെണ്ട് മൂന്നാ ഒന്ന് ചെർതാ
ചെർതിനെത്രേ
ഓന് മൂന്ന് വയസ്സ്
ആഹ് ആഹ് അഹ് ശെരി ആഹ് ഇവിടെ അവിടെ ചെറ്തിന് രണ്ടു വയസ് ആയിട്ടില്ല എനിക്ക് നാല് പേരന്നേണ്
ഏ നാല് പേരന്നേ രണ്ടാണും രണ്ടുപെണ്ണാ
ആഹ് മൂത്തത് രണ്ടാണ് ചെർത് രണ്ട് പട് ചെർത് രണ്ട് പെണ്ണ്
ഇന്റത് മൂത്തതും ചെറുതും ആണ് നട്ക്ക്ത്തെ രണ്ട് പെണ്ണ്
അത് ആഹ് അങ്ങനെ അഹ് ശെരി അത് തിരിച്ചിട്ട് ഉം വേറെപ്പന്താ
മക്കക്ക് പുസ്തകും യൂണിഫോമും എല്ലാം ആയിലേ
യൂണിഫോമ് ഇവടെ അടിച്ച് കിട്ടീട്ടില്ല പിന്നെ യൂണിഫോമ് സ്കൂള് ചെറിയ ആൾക്ക് യൂണിഫോമ് പിന്നെ മാറീട്ട്ണ്ട് പറഞ്ഞീന്നു അപ്പ അത് കാരണം വന്നിട്ടില്ല പിന്നെ മൂത്തോര് രണ്ടാളും മറ്റേ ഹോസ്റ്റൽല അർബി കോളേജിലാണ് പഠിക്കുന്നത്
ആഹ് ആഹ്
ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ഈ പ്രാവിശ്യം
ആഹ് ആഹ്
അപ്പൊ അത്കാരണം ആഹ് വെല്ല്യൊരാൺകുട്ട്യള് രണ്ടാളു ഓലപ്പ അവുടേണ് പഠിപ്പിക്ക്ണതെ അപ്പ അത്കാരണം അവിടെണ് ഓല് രണ്ട് കുട്ട്യളും അവുടേണ് ചേർത്തിയത്
ആഹ്
അപ്പൊ ഇവരാണ് ചെറിയ ചെറിയൊരു രണ്ടാളാണ് ഞാനു ആണ് വീട്ടിലുള്ളത്
ഏഹ് അവുടെ നിന്ന് പഠിച്ചല ഓന്
ആഹ് ഓല് നിന്ന് പഠിക്ക്യാണ് ഓല് ഹസ്ബൻറും അവുടെ തന്നേണ് പഠി
ഏഹ് ഉസ്താ മാഷോ
ആഹ് ആഹ്
അഹ് ആഹ്
അപ്പൊ അവിടെ നിന്ന് പഠിക്ക്യാണ്
അപ്പൊ കുട്ട്യാളും ഓക്കെ
ആഹ് ഓൽക്ക് മാസത്തിലാണ് ലീവ് ഇണ്ടാവ
ആഹ് ആഹ് മാസത്തില് ല്ലേ
ആഹ് മാസത്തില് ലീവ് മാസത്തിൽ മൂന്നൂസം ലീവ് ഉണ്ടാവും
അപ്പൊ ചെറിയ രണ്ട് കുട്ട്യളും ഇജ്ജും മാത്ര വീട്ടിലൊള്ളൂ
ആഹ് ഇപ്പം പിന്നെ മൂത്തച്ചനും മുത്തച്ചിയും പിന്നെ ഇബടെ പോയിക്കാ ഹജ്ജിനോയിക്കാണ് അപ്പൊ ഓല കുട്ട്യള് രണ്ടാള്ണ്ട് എന്റെകൂടെ
ആഹ്
പിന്നെ ഓല് വന്നാ പിന്നെ രാത്രിആണ്ട് കെടക്കാൻ പോണം
ആഹ് ആഹ് ആഹ് ഇങ്ങളാണ്ട് പോവലേയ്ക്കാരം അല്ല ഒറ്റകഴിറ്റളീംകൊണ്ട് കഴിയൂലല്ലോ
ആഹ് അയിറ്റു പേടിയാണോ ഇങ്ങക്ക് അങ്ങനെ കെടക്കുമ്പ്ളേ
ആഹ് ഉമ്മ ഉപ്പിയൊന്നുല്ല്യ
ഇല്ല ഇമ്മി ഇപ്പിക്കെ മരിച്ചു
ആഹ് ഇവരും മാസ്ത്ത് മാപ്പിളീം കുട്ട്യളും ഒപ്പം വര്ല്ല എല്ലാരും
അല്ലല്ല ഇബലി രണ്ടാഴ്ച കൂടുമ്പോം വെരും ഓല് ഓൽക്ക് വേര ഓൽക്ക് ലീവ്ണ്ടാവു മ്പ വെരാ പക്ഷെപ്പം ദൂരായ കാരണം ഓലിങ്ങനെ പിന്നെ കുട്ട്യളും അവ്ടെള്ളതല്ലേ
ആഹ് ആഹ്
ഏഴ്സൊ എട്ടീസൊക്കെ കൂടുംമ്പം ഓടി വെരും
ആഹ് ആഹ് കുട്ട്യള് പിന്നെ ലീവ്ണ്ടാവുമ്പളേയ്ക്കാരം
ആഹ് കുട്ട്യള് ലീവ്ണ്ടാവുമ്പ തന്നെ വെരൊള്ളൂ
ആഹ് ഇന്ന് മഴൊന്നുല്ല്യേ പിന്നേ
ഉം ഇന്ന് നല്ല വെയില ഇന്നും ഇന്നലെക്കെ വെയിലായിരുന്നു
ഉം ഉം വെയിലേനി ഞാൻ വെയിലായിട്ട് വണ്ടി സ്കൂട്ടി പഠിച്ചല്ണ്ട് പഠിച്ചാവാണ്ടി പോയിനി ഞാന്
ഏഹ്
ഉം
എവ്ടെ ഡ്രൈവിംഗ് സ്കൂൾ പോയി പഠിക്ക്യാണോ
ആഹ് അവുട്ന്ന് മൂന്നീസറ്റേ അട്ക്ക് പോയിട്ടൊള്ളു അപ്പൊ പിന്നെ നമുക്കൊര് വണ്ടി പുടിച്ചാലും കൊറച്ചക്കൊര് തിനൊര് എയ്മായപ്പോ പിന്നെ ഞാന് വീട്ടില് ആഹ് ബാലൻസെത്തിയപ്പോ
ഏഹ് ഏഹ്
പിന്നെ ഞാന് വീട്ട്ന്നന്നെ ഇതാക്കലൊടങ്ങി
ഇപ്പൊ വണ്ടി എടുക്കലൊടങ്ങിയൊ
അപ്പൊ ഇന്ന് പോയിനി ഇന്ന്പോയപ്പങ്ങനെ കുട്ട്യാളൊക്കെ ബേക്ക്ല് വെച്ച് ഇങ്ങനെ കൊർച്ച് ഇങ്ങനെ റൗണ്ടടിച്ചേനി ഇനി റോട്ടുമ്പൊക്കെ ഇറക്കണം
ഞാനിങ്ങനെ ഞാൻ പഠിച്ച ഞാൻ സ്വയം യൂട്യൂബിലോക്കി പഠിച്ചതാണ്
യുട്യുബിൽ നോക്ക്യാണ്ടോ
യൂട്യൂബിൽ ഇണ്ടോ ഡ്രൈവിങ്ങിന്റെ
ഏഹ് അതുണ്ടോ യൂട്യൂബില് ഏഹ്
നല്ല ഉഷാറായിട്ട് പറഞ്ഞു തരും ഞാൻ അങ്ങനെ പഠിച്ചതാണ്
ഏടെ എല്ലോടത്തും കൊണ്ടോവൊ മക്കളൊക്കെ
ആഹ് ഞാൻ ലൈസൻസ് ഇല്ലാത്ത കാരണോ അങ്ങനെ വല്ലാതെ പോവലില്ലാട്ടോ
ആഹ്
നല്ല അടുത്തെ ഹെൽമറ്റ് വെച്ചി പോവാറുണ്ട്
ആഹ് ആഹ് അല്ലല്ലേ ബസ്സ് പോകൊക്കെ ചെയ്യാം ഹെൽമറ്റ് ഒക്കെ വെച്ചാ പിന്നെ അങ്ങനെങ്ങട്ടെ
ഉം ഇല്ല എന്നാലും നമുക്കൊരു പേടിയാണ്
ആണ് ഇവിടെ തട്ടെ മുട്ടെ ചെയ്താലാണ് പ്രശ്നം ഉം അല്ലാത്ത ഓല് ചെക്കിങ്ങും അങ്ങനെയൊന്നും വല്ലാതെ ഇണ്ടാവൂല നമ്മള് പെണ്ണുങ്ങളാകുമ്പോ അങ്ങനങ്ങട് പോകും ആഹ്
ചെക്കിങ്ങൊന്നും വല്ലാണ്ട് ഇത്ണ്ടാവും ചെക്കിങ് ഒന്നും വല്ലാണ്ടാവൂല്ല പിന്നെ വെച്ചാൽ പെണ്ണുങ്ങള് ആക്സിഡന്റ് കുറവല്ലേ അത്രയും പേടിച്ചിട്ടാ എല്ലാരും മണ്ടിയോടിക്ക
ആഹ്
ആഹ്
പിന്നെം എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇടിച്ചുമ്പോളൊക്കെയാണ് നമ്മുക്ക് അധികം പറ്റല്
അതെന്നെ അങ്ങനെ പറ്റുക അല്ലാതെ നമ്മളായിട്ട് പോയിട്ട് അത് അത്രയും പേടീലാണ് വണ്ടി എടുക്കുള്ളൂ ഏതാളായാലും
ആ അവിടെ മൂത്താപ്പാന്റെ മോളെ മോന്റെ മകളെ കല്യാണം കഴിഞ്ഞു
ഏഹ്
ദൂര സ്ഥൽത്ത്ക്കെനി അപ്പ ഉമ്മ ഇതേപോലെ രാവിലെ ഇവട്‌ക്ക് പോയാണ്ട് വൈന്നാരം പയിനൊന്നര ആയിട്ടൊന്നും വര്നില്ല ഇമ്മ അപ്പൊ രാത്രി പയിന്നൊരക്കൊന്നും എത്തീല്ല അപ്പം വിൾച്ചീണ്ട് പ പോര് പോര്നെ വൻസ് സ്ഥൽത്ത്ന്ന് വ വേറൊരു വണ്ടി കാറും വല്ല്യോരു ലോറിം ആക്സിഡന്റ് ആയാണ്ട് ആ ചെ ചെക്കനെ ഇവലെ കാർല് കൊണ്ടയിന് ഹോസ്പിറ്റൽക്ക് പർഞ്ഞ്
ഉം പെണ്ണിന്റെ വണ്ടിമല് വന്ന് ഇട്‌ച്ചക്കെ
അല്ല ഇവര് അവ്ട്ന്ന് മടങ്ങി പോരാ പെണ്ണിന്റെ വീട്ടിന്ന് മടങ്ങി പോരുമ്പോ ഇപല മുന്ന്ത്തെ വണ്ടി അറിയാത്ത വണ്ടിയാണ്
ആഹ്
പോയ വണ്ടിയല്ല അറിയാത്തൊരു കാറ് ചെറ്യോരു ചെക്കനാണ് പർഞ് ഓന്റെ കാറ്
ലൈസൻസ് ഒന്നു ഇല്ലെങ്കി പിന്നെ പോയതന്നെ ആവാണ്
ആഹ് അതെ ഓ ഇഞ് ഓന്റെപ്പൊ ഓന്റെ പെങ്ങളാണോ ആരാ അറീല പെങ്ങളെ ഇജ്ജി ഇജ്ജിന്നോക്ക വ്ൾ ചീണ്ട് ഓനെ അൻക്ക് എത്തും പറ്റീല്ലല്ലോ അൻക്കത്തും പറ്റീല്ലല്ലോ എന്നൊക്കെ ച്ചോയിച്ചിണ്ട് ഓനോട് അപ്പ ഇങ്ങനെ അ ചങ്ങായി ഇങ്ങനെ പറ്റീട്ട് ഓല് കൊണ്ടയി ഓലെ കാർല് കൊണ്ടയി ട്ട് വരാൻ വാണ്ടി കോറെ നേരം വൈകീനി അപ്പ അതൊക്കെ ഇപ്പൊ പേടി ഇവല് ഇമ്മ ക്കെ പറയാ അത് വന്ന് ഇട്‌ച്ചപ്പൊ എന്താണോലോ അയിന്റെ സൗണ്ട് വണ്ടിങ്ങട്ട് ആയത് കാണണം പറയ്‌ണ്ട് വണ്ടീന്റെ മുന്നക്കെ പോയിണ് അറീണ്ട് ആകെ
അതെ ഞമ്മള് അങ്ങൻത്തെ കേക്കു ഞമ്മക്ക് പേടിയാണ് നമ്മളെ കേൾക്കുമ്പള്
ആ ഇവര് ഇങ്ങനെ ആക്സിഡന്റ് പറ്റി പർഞ്ഞപ്പോ അയിലേറെ പേടിട്ടോ ഇഞ് ഇവെൽക്കേറ്റെ പ നമ്മോട് ഇവല് ആക്സിഡന്റ് പറ്റീന് പർഞ് വിൾച്ച
ആഹ് ആഹ് ഇവൽക്ക് എന്തേലും പറ്റിയോന്ന്ള്ള ലെ
ആ അതെ ഇബല് ഞമ്മോട് നേര്ട്ട്ങ്ങട്ട് പറീലല്ലോ
ആഹ് അതെ അതെ
ആയാലും അപ്പൊ പിന്നിം വിൾച്ട്ട് ഒര് സമാധാനല്ല അപ്പം വിൾച്ചപ്പ പർഞ് ഇങ്ങനെ ഞങ്ങളെ മുന്നിലുള്ള ഒര് ചെ ക്കനാണ് പറ്റീത് ഓൽ നീച്ച്ന്ണ്ട് പക്ഷെ നീച്ചിട്ട് നിക്കാൻ കയ്യ്ണില്ല ഓൻ വ്ഖ
ആഹ്
അപ്പ ഇഞ് എന്താ ഓന് പറ്റിയത് ന്ന് അറീല ന്നട്ട് ഓല് ഹോസ്പിറ്റൽല് കൊണ്ടായാണ്ട് സിട്ടി സ്കാനിങ്ങൊക്ക ഇട്ത്തിട്ട് വിവരം പറയാന്നാ പർഞ്ഞത്
ഉം
ഏതാലും ഒന്നും ഇല്ലാതെ നല്ല ചേക്ക് ആവട്ടെന്ന് പറയ എല്ലാരും
എന്നാണ് അപ്പ തട്ടിയത്
ഇ മിഞ്ഞാന്ന് രാത്രി
ഏഹ് ആ മിഞ്ഞാന്നാണ് ലെ ഇപ്പൊ ഹോസ്പിറ്റൽലാണ്
ആ ഹോസ്പിറ്റൽലാണ് ഓന് ഓന് തലവേ വേദന എന്തക്കോ ഇണ്ട് പർഞ്ഞു ഇവല് നമ്പറ് വാങ്ങി പൊന്നീനി ഹോസ്പിറ്റൽല് പോയപ്പൊ വിൾച്ചപ്പോ പർഞ്ഞു ഹോസ്പിറ്റൽലാണ് സി ട്ടി കാണാല്ല ഓന് തലവേദന ഇണ്ട് ന്നൊക്കെ പർഞ്
ഏഹ് തലക്കെന്തേങ്കിലും പറ്റിയിട്ടുണ്ടാവും
അറിയൂല ആഹ് ആയിക്കോട്ടെന്നാ
ആഹ് അതെ